ഓ കേക്കാൻ പറ്റുന്നുണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് ഓക്കേ അവിടെ എങ്ങനെ മഴയൊക്കെ ഉണ്ടാ അതോ വെയിലാണോ
ഇല്ല മഴ ഇല്ല നല്ല വെയിലാണ്
ആണല്ലേ ആ ഓക്കേ ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നോ മഴ
ഇന്നലെ ആഹ് രണ്ടു ദിവസ ആയിപ്പോ
രണ്ടു ദിവസം കൊണ്ട വെയിലാണല്ലേ
ഉം ഭയങ്കരചൂടാണ്
ഓ ഓ ഓ
യെസ്
നിങ്ങള് എങ്ങനെ കൃഷിയൊക്കെ ചെയ്യോ
ആഹ് കൃഷി ചെയ്യും
ആഹ് വീട്ടില് കൃഷിയുണ്ടോ വീട്ട് കൃഷി ചെയ്തിട്ടാണോ വീട്ടില് എല്ലാ എടുക്കുന്നെ
ആ വീട്ട്ല് നമ്മക്ക് ആവഷ്യായിട്ടൊക്ക നമ്മള് ഇണ്ടാ
ആ എന്തൊക്കെ കൃഷി ചെയ്യാ
കൃഷി പിന്നെ നമ്മള വീട്ടില് സപ്പോട്ട അതേപോൽ തന്നെ വഴ
ആ ആ
ആ മൊളക് തെയ്യ്
എന്തോ ഉണ്ട മൊളക് ആണോ അതാ മലക്കറി മൊളകാണോ
ആ ഉണ്ട ആ നമ്മളെ സാദാ മൊളക് ഇണ്ട് അന്ന് പിന്നെ ഇത് കാശ്മീരി മൊളക് പോൽത്തെ
ആ ആ
ഉം
പിന്നെ വേറെ പയറും അങ്ങനെന്നും ചെയ്യത്തില്ല
ചീര പിന്നെ ആ വെണ്ട ഒക്ക നമ്മള് ഇണ്ടാക്കും വയ്തന
ആ ആ നിങ്ങളെ വീട്ടാവശ്യത്തിന് പൊറത്ത് കൊടുക്കാൻ വേണ്ടിട്ടുണ്ടോ
അല്ല പൊറ്ത്ത് കൊട്ക്കാല്ല നമ്മളത് കഴിക്കാനാ
ആ ആ ഓക്കെ പിന്നെ എന്താണ് പാവലെക്കെ ചെയ്യോ പാവല് വയ്
ആ അത അത അതൊക്ക ഇണ്ട് പിന്നെ നമുക്ക് ഉം പിന്നെ പപ്പായ ഇണ്ട് പപ്പായ നമ്മള് നടന്നും വേണ്ടല്ലോ അങ്ങനെ തന്നെ ഇണ്ടാവും
ഓ വായെക്ക ഈ കൊലയൊക്ക പൊർത്ത് കടെ കൊട്ക്കൊ
ആ വാഴ കൊല ഞമ്മള് കൊട്ത്തിട്ട്ണ്ട് നമ്മള് കഴി ക കഴിക്കാറുണ്ട് അങ്ങനെ കഴിക്കാറാണ് ഇപ്പ ഈ അട്ത്ത് കഴി കഴിച്ച് കയിക്കാം വാണ്ടിട്ടാണ് ഉണ്ടാ
ഓ എ എന്ത് കൊലെയിര്ന്നു ഏ
നേ നേന്ത്ര നേന്ത്ര കൊല
ഓ പിന്നെ വേറെ കൃഷിയൊന്നും ചെയ്യത്തില്ലേ തക്കാളി അങ്ങനെ ചീര അങ്ങനെയൊക്ക
ആ പിന്നെ ആ ചെയ്യാറ്ണ്ട് പിന്നെ ചെടികള് അതൊക്ക ഇൻക്ക് ഇഷ്ടാണ്
ചെടികളക്കല്ലേ എന്തൊക്കെ ചെടി റോസ് അങ്ങനെയൊക്കെള്ള ചെടികളൊക്ക പൂവായിരിക്കുന്നാണോ
ആ പ ത്ത് മണി മുല്ല അത് പിന്നെ മാസന്മാറികള്
ആ ആ ആ മുല്ലേക്കുണ്ടോ കുറ്റി മുല്ലെക്കാ
ഇല്ല അതില്ല
കുറ്റി മുല്ലയൊന്നുല്ല ഇല്ല ല്ലെ
ഇല്ല മുല്ല പിന്നെ ഇഷ് ഇതാണ് ന നല്ലതാണ് പക്ഷെ ഒക്ക വെട്ടിഴിട്ടു പിന്നെ ഇണ്ടായിട്ടൊന്നുല്ല
ഓ ഓ കടലാസൊക്ക ഉണ്ടോ ബോഗയിൻ വില്ല
ഇല്ല
കടലാസ് ഇല്ലല്ലോ ആ
ഉം പിന്നെ ഇത്ണ്ട് ന്താ പറയാ കാക്കപ്പൂവ് പർഞ പൂവ് പിന്നെ വേറൊര് പൂവ്ണ്ടല്ലോ
അതെന്ത് കളറാണ്
ഒര് വയലറ്റ് വയലറ്റ്
ഓഹ് അത് കുറ്റിച്ചെടിയായിട്ടാണാ പടന്നു പോകുന്നേണാ
ആഹ് കുറ്റിച്ചെടിയായിട്ടാണ് കൊ റച്ചങ്ങനെ മോൾക്ക്ണ്ടാവും
ആഹ് ആഹ് ആഹ് ഓക്കെ
പടർന്നങ്ങനെ പോവില്ല നിങ്ങളെ അവിടെ ചെടി ചെടിയൊക്കെ ഇഷ്ടാണോ
എന്താടാ ആഹ് നമ്മളെ വീട്ടിലുണ്ട് ചെടിയൊക്കെ ഉണ്ട് കൂടുതലും എലച്ചെടിയാണ് കൂടുതല് പൂ കായ്ക്കുന്നതൊക്കെ കൊ റവാണ് റോസ ഒക്കെള്ളൂ ബാക്കിയെല്ലാ ഇലച്ചെടികളാണ്
അത് ശരി ആഹ് ആഹ് വെച്ചോ
ഇവിടെയും കടലാസ് ചെടിയൊന്നും ഇല്ല
ചെലർക്ക് പൂവ് ഭയങ്കരഇഷ്ട്ടാ യിരിക്കുംല്ലേ പൂവ് പൂവുള്ള തായിരിക്കും ഇഷ്ടം അല്ലേ ഏതായാലും ചെടികൾ ആകുമ്പോൾ കാണാൻ നമ്മക്ക് ഉം മുറ്റത്തേക്ക് വരുമ്പോ കാണായിട്ട് മനസ്സിനൊരു സുഖാണ് പൂ പൂക്കളും ഇതൊക്കെണ്ടാവും കാണുമ്പോ
പക്ഷെ മുല്ലേണ് എനിക്ക് ഏറ്റവും ഇഷ്ടം നല്ല മണോആണ്
ആഹ് നല്ല മണംവട്ടൊക്കെ കയറുമ്പോൾ തന്നെ ഒരു മണാണ്
ആഹ് പിന്നെ തലയിൽ വെക്കാനും ഇഷ്ട്ടോണ് എപ്പഴും വയ്ക്കാനും ഇഷ് ട്ടോണ് മുല്ലപ്പൂഒക്കെ
ആഹ് മുല്ല വേറെ അതാണല്ലോ അമ്മളെ
ഉം മുല്ലയൊക്കെ ചൂട് സമയത്തല്ലേ കിളിക്കുന്നത്
സാധാരണ അല്ല മുല്ല
ഉം മുല്ല നല്ല നല്ല മണോക്കല്ലേ
ന്റെ വീട്ടില് ആദ്യൊക്കെ ഉണ്ടായീനി ഇപ്പ ഇവിടെല്ലട്ടോ അപ്പൊ അങ്ങനെ അമ്മള് എണീക്കുമ്പോ പിന്നെ മുല്ല നമ്മൾ എണീ ക്കുമ്പോൾ വിരിഞ്ഞുണോന്ന്‌നോക്കും മൊട്ടേ
ഉം നല്ല മണാ ഒരു പൂവായാലും നല്ല മണോണ്
ആഹ് നല്ല മണാണ്
നമ്മളീ വൈകുന്നേരത്തിലൊക്കെ ഈ വിരിയാൻ നിക്കുന്ന മൊട്ടൊ ക്കെ പറിച്ച് വീട്ടില് കൊണ്ടുവെച്ചാല് അത് വിരിയുന്ന ടൈമില് നല്ല മണോണ് വീട്ടിന്റെഅകത്ത് ഒരു പൂവ് മതി
അതാണ് ആഹ് അത് അതിന്റെത് വേറൊന്നും കിട്ടാനില്ല
ആഹ് അതാണ് കൊറോ
ആഹ് നമുക്ക് ഏത് പൂവാണ് ഇഷ്ടംന്ന്‌ ചോദിച്ചപ്പൊ നിങ്ങള് പറഞ്ഞതു പോലെ തന്നെ മുല്ല പൂവാണ് അധികം സ്മെല്ലുംതൊക്കെ നമ്മക്ക്
പിച്ചീന് പോലും അത്ര മണ ഇല്ല മുല്ലപ്പൂവിനാണ് അത്രേം മണള്ളത്
റോസിന് മണം ഇല്ല കാണാൻ ഭംഗിയാണ്
ആഹ് പക്ഷേ മുല്ലേരന്നപ്പോ ഒരുപാട് ഇത്ണ്ടല്ലോ തട്ട്മുല്ല എത്ര അടുക്കുള്ള മുല്ല ണ്ട് പക്ഷെ നമ്മള ആഹ് സാധാ സാധാരണ മുല്ലപ്പൂവിനൊക്കെ ആയാലും നല്ല മണം ആണ് ഒരി ഇള്ളാരേലും ഭയങ്കരമാണോന്ന്
അതെ അതെ ഇപ്പൊ കല്യാണം അതൊക്കെ മുല്ലേന്റെ ഇതാണല്ലോ മുല്ലക്കാലം ആവുമ്പോ എന്നും ഇതാണ് സീസണാണല്ലൊ മുല്ലക്ക് അയിന് നല്ല മണാണ്
പിന്നെ റോസൊക്ക നമ്മള് ഇല്ല ഫുഡ് കഴിച്ചില്ല റോസ് നമ്മള് നട്ടാലും നമ്മള് വാങ്ങിച്ചോണ്ടന്ന് നടമ്പഴത്തേക്ക് ആഹ് ഒരു സമയത്ത് മാത്രെ അത് പൂ കായ്ക്കു പിന്നെ ആഹ് പൂവൊന്നും കാഴ്ക്കത്തില്ല
ആഹ് റോസിനൊകൊരു കാലാവധി ഇണ്ടാവും
ആഹ് പിന്നെ ഇല്ലെങ്കില് ആദ് തേന്ന് പറഞ്ഞ് പരിപാലിക്കണം അതൊക്കെ അറിയാവുന്നവർക്കല്ലേ അറിയത്തുള്ളു
ആഹ് അതെ നമ്മള് നല്ലവണ്ണം മക്കളെ നോക്കുമ്പോലെ നോക്കണം
ആഹ് അതിന് വളവും പിന്നെ അത് ഇങ്ങനെ കട്ടീതൊക്ക കൊട്ക്കണം
ആഹ് അതെ
ചു മുല്ലയാണെങ്കി നമ്മള് വെള്ളവും ചുവളവൊ കൊണ്ടിട്ട് കൊട്ത്താതി
ആഹ് അതെ
ത്തില് ഒരു സമയത്തല്ലെ കാഴ്കു ചൂട് സമയത്ത് അത്രെ കാഴ്കൊള്ളെന്ന് തോന്നുന്നു
ആഹ്
പിന്നെ നിങ്ങള അവടെ പ്ലാവൊക്കൊണ്ടൊ പ്ലാവും മാവു ഒക്ക
ആഹ് ബായലൽ സീസണാണല്ലൊ അത്ണ്ട് അത് ഇഷ്ടംമ്മ ആഹ് മാങ്ങെക്ക ഇഷ്ടം പോലണ്ട് പിന്ന ഈ മഴ ആവുമ്പൊ അതിന്റെ ടേസ്റ്റൊക്കണ്ട് കൊറയൊല്ലൊ
ആഹ് മഴയാവ്മ്പൊ വെള്ളം കേറുമ്പഴത്തെക്ക് ഈ അതിന്റെ ആട്ടയും മധുരവൊക്കങ്ങ് കൊറയും
ആഹ് അതെ
മാങ്ങയൊക്കെ പഴ്പ്പിച്ചായിര്ന്നൊ പറ്ച്ചിട്ട്
ആഹ് പഴ്പ്പിച്ചിരുന്നു
ഉം ഉം ഉം എന്തെര് മാങ്ങേണ്
അത് നമ്മളെ വീട്ട് നമ്മള് പിന്ന കടയിന്ന് വാങ്ങ്ണ അങ്ങൻ ത്ത മാങ്ങ്യാണ് കോമാങ്ങ ഇണ്ടായ്നു കോമാങ്ങാന്ന് കേട്ട്ണോ
കോമാങ്ങ അല്ല നീളവുള്ള മാങ്ങ്യാണൊ അതോ റൗണ്ടാണൊ
ആഹ് കോമാങ്ങ നല്ല രസാണ് നല്ല ടേസ്റ്റ
അതെന്നെ നീള ഉള്ളതാണൊ റൗണ്ട് ഷീപ്പാണൊ
അല്ല അതല്ല ഉര്ണ്ട്ട്ട്
ആഹ് വൽ നല്ല വല്താവോ
ആഹ് നല്ല വല്താവും വല്താവും നല്ല ടേസ്- ചാണ് നല്ല മധുരൊണ്ട് പുളിയൊന്നും പുളിയൊന്നും അത്ര ഇണ്ടാവില്ല പ ച്ചാവുമ്പണ്ടാവും മധുരാവുമ്പ ഇണ്ടാവൂല
മാംസം ഉണ്ടല്ലെ നല്ല മാംസ ഉള്ള മാങ്ങയാണല്ലെ
ആഹ് ആഹ്
ഉം ഉം മാങ്ങാ സീസണും കഴിഞ്ഞ് എല്ലാടൊ ഒരുമിച്ച് പഴ്ക്കും മാങ്ങ വല്യ പ്രശ്നം
ആഹ്
അച്ചാറൊന്നും ഇട്ടില്ലാറുന്നൊ മാങ്ങ
ആഹ് അച്ചാറിട്ടിരുന്നു ഞാ ഇപ്പ ഈ അട്ത്ത് ഇട്ടിരുന്നു ഇബ എല്ലാർക്കും വല്ലാത്ത ടേസ്റ്റ് ഉം ആഹ് അച്ചാറ് ഞാന് ഒരു മാതിരി ഒക്കെട്ടതായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ഇണ്ടായിരുന്നു എല്ലാർക്കും നല്ല ഇഷ്ടപ്പെട്ട്. ആഹ്
മാങ്ങാ ഈ പഴിപ്പിച്ചിട്ട് വേറെ എന്തെങ്കിലും സാധനം ഉണ്ടാക്കി അങ്ങനെ എന്തെങ്കിലും ചെയ്യോ?
ആഹ് പഴിപ്പിച്ചിട്ട് കഴിക്കും.
അല്ല പഴിപ്പിച്ച് കഴിക്കുന്ന അല്ലാണ്ട് എന്തെങ്കിലും വിഭവങ്ങള് ഉണ്ടാ പ്പൊ മാങ്ങ വെച്ചിട്ട് പഴ്ത്ത മാങ്ങ വെച്ചിട്ട്.
ആ ആഹ് പഴിപ്പിച്ചിട്ട് നമ്മള്. പിന്നെ ഉപ്പും മുളകൊക്കെ ഇട്ട് കുരുമുളകൊക്കെ ഇട്ട് തിന്ന നല്ല ടേസ്റ്റ് ആണ്.
ആഹ് ആഹ് ഓ അങ്ങനെ ആഹ് മാങ്ങ സീസൺ കഴിഞ്ഞ് ഇനി അടുത്ത വർഷല്ലേ കായ്ക്കൊള്ളൂ. നമ്മളെ അവിടെയും ഒന്ന് രണ്ട് മാവ് പുതുതായിട്ട് കായ്ചായിരുന്നു. പക്ഷെ അതില് ഒന്ന് രണ്ട് പുതിയ ഒന്ന് രണ്ട് മാങ്ങകളെ കായ്ച്ചൊള്ളൂ പുതുതായിട്ട് കായ്ച്ചേല്.
ആഹ്
ബാക്കിയൊക്കെ നേരത്തെ കായ്ക്കുന്ന മാവെന്നെ ആയിരിന്നു.
അതെ ആഹ്
പിന്നെ ച ഒര് വിയറ്റ്നാം എന്ന് പറയുന്ന പ്ലാവ് ഉണ്ടല്ലോ ചക്കേടെ
ആഹ് ചെറിയ ച ഇതില് അല്ലേ
ആഹ് അതില് കായ്ക്കും. നല്ല മധുരമാണ് പക്ഷെ ചെറിയ ചക്ക ആയിരിക്കും നമ്മള് ഫസ്റ്റ് ടൈം ആദ്യമായിട്ടാണ്. അമ്മളാ പ്ലാവില് കഴിച്ചത് പക്ഷെ തോനിം കായ്ച്ചാ ക്കെ കായ്ച്ച് പക്ഷെ എല്ലാം കുഞ്ഞി കു
കാലാവധി ഒന്നുല്ല എല്ലാ എല്ലാതിനും കായ്ക്കും.
ആഹ് വർഷത്തി ഇത്ര ടൈം കായ്ക്കും ന്ന് പറയും. ഉം പക്ഷെ ആ കുഞ്ഞ് ചക്കെയാണ്. കുഞ്ഞത് നമ്മള് ചെലപ്പോ അതിറ്റകത്ത്ന്ന് വലിച്ചെടുക്കുമ്പം തന്നെ അത് ഇല്ല അലിഞ്ഞു പോണെ ക്കാ ഒരുപാട് പഴ്ക്കും പോഴ്ത്തൊക്ക്. ക്ഷേ നല്ലെ മ മധുരമാണ് മധുരവും കളറും ഒക്കെണ്ട്.
ആഹ്
പ്പ എല്ലായിടത്തും അത് എന്നെ പണ്ടത്തെ ആ ഒരു ഇതിന്റെ ഒന്നും ഇപ്പ അങ്ങനെ കാണായില്ല ഇപ്പൊ എല്ലായിടത്തും ഇതുപോലത്തുള്ള പെട്ടെന്ന് കായ്ക്കുന്ന ചക്കകള് തന്നെ കൂടുതലും.
ഞാന് പിന്നെ ആഹ് മോളിം കൊണ്ടേ ഓ ഏഹ് ഏത്
നിങ്ങളെ അവിടെ അതുപോൽത്തേ ആണോ
ആഹ് ഞങ്ങളെ അവിടെ അതുപോലെത്തെല്ല സാധാ ചക്കെയാണ് ഇന്റെ താത്താന്റോടെ ഒക്കെ ഇണ്ട്.
ആഹ് ആഹ് ഓക്കെ ശരി
ചക്ക അല്ലാതെ ഇട്ട് ഉം